ഓഹ്
പറടോ എവിടെയാണ് കാണാല്ലല്ലോ
ഉണ്ടായിര്ന്നു
ആഹ് അഹ് സുഖായിട്ടിരിക്ക്ന്നു
ഉം ഇന്നെങ്ങനെണ്ട് കാലാവസ്ഥക്കെ
ഓ കാലാവസ്ഥയൊന്നും പറയണ്ട ഇന്ന് രാവിലെ വെയിലാണെങ്കി വൈകിട്ട് മഴയാ
ഇന്ന് മഴയുണ്ടായിരുന്നോ?
ആഹ് ഇന്നലെ മഴയുണ്ടായിരുന്നു ഇന്ന് ഇപ്പം രാവിലെ തൊട്ട് നല്ല കാലാവസ്ഥയാ കൊറച്ചു കഴിയുമ്പോ അറിയ
വിടെ ഇന്ന് നല്ല മഴയൊന്നുമില്ല
ഉം ഊണൊക്കെ കഴിഞ്ഞോ?
ഊണ് കഴിഞ്ഞില്ല രാവിലത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി കൊറച്ചൂടെ കഴിഞ്ഞുള്ളു ഇപ്പഴാ കഴിച്ചതേ പണിയുണ്ട് ആ ഇനിയിപ്പം
ഉം ഉം മ് വേറെന്നാ വിശേഷവിടെ പനിയൊക്കെ എങ്ങനെയുണ്ട്?
പനി കൊറഞ്ഞു
ആതെല്ലെ
പനി പൂർണ്ണമായിട്ട് മാറണെ രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുക്കണം അത് അങ്ങനാണല്ലോ അ പനിക്കോ? ഗുളിക ഒക്കെ കഴിഞ്ഞ് ആ അങ്ങനെ റെസ്റ്റെടുത്താലേ പറ്റത്തുള്ളല്ലോ
ഉം ഇപ്പ പിള്ളേർക്കും തക്കാളിപ്പനിയൊക്കെ ഉണ്ടാവുന്നതാണ് ഞങ്ങടെ അടുത്ത പിള്ളേർക്ക തക്കാളിപ്പനിയൊക്കെ ഉണ്ടാവുന്നുണ്ട്
അയ്യോ
മേത്തക്കെട്ട് കുരുകുരാ തടിച്ച് തടിച്ചേ
ആണോ?
ഉം പിന്നും പിള്ളേർക്കെല്ലാം ഈ ഭാഗത്തൊക്കെ ഉണ്ടാവുന്നുണ്ടങ്ങനെ ഇത് പകരുന്നന്നതാ തോന്ന
അയ്യോ
ഉം
ഉം മ്
ഉം
വേറെന്താണ് വിശേഷം?
വേറെങ്ങനെ തയ്ച്ചൊണ്ടിരിക്കുവായിരുന്നു
ആ തയ്യല അല്ലേ
ആം തയ്യൽ ഉണ്ട് നാളെ കഴിഞ്ഞ് പെരുന്നാളല്ലേ
ഓ ആ അതിന്റെഅല്ലേ ഒത്തിരി തൈക്കാൻ കാണും ഇപ്പൊ സ്കൂളൂടെ തുറക്കുന്ന കൊണ്ട്
ആ സ്കൂളും കൂടെ തുറക്കുമ്പോം തയ്യലുണ്ട് പെരുന്നാളിനാകുമ്പം പ്രത്യേകിച്ചുണ്ടല്ലോ
ഉം
ഉം ഉം
അതിന്റെ ഉള്ളല്ലേ ആ പിന്നെ ഒത്തിരി ഇത് കിട്ടിയോ തയ്യല്
ആ തയ്യല് കിട്ടുന്നുണ്ട് അത്യാവശ്യം തയ്യലുണ്ട് പറ്റുകേല്ല ഇപ്പൊ പുറം വേദനൊക്കെ ആയോണ്ട ഒത്തിരി ഒന്നും മേടിക്കുന്നില്ല ആദ്യത്തെ അത്രയൊന്നും പറ്റ റ്റ് കേല തയ്ക്കാൻ ഭയങ്കര മുതുക് പുറ മുതുകുവേദനയും പുറംവേദനൊക്ക നമ്മ മിഷിനി ഒരെഇരിപ്പ് ഇരിക്കുമ്പഴേ
നല്ല പൈസയാണ പക്ഷേ അല്ലെ തയ്ക്കുന്നതിന് ഭയങ്കര തയ്യൽ കൂലിയാ
ആ തൈക്കുന്നേന് കൂലിയുണ്ട്
ഉം ഉം ഉം
ഇരുന്ന് തയ്യലാ പാട് തയ്ക്കാനൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ കിട്ടും തയ്യൽ ഒത്തിരി കിട്ടും തയ്ക്കാനാ പറ്റാത്ത ഒരേ ഇരിപ്പ് ഇരിക്കുമ്പോഴേ പൊറവെല്ലാം വേദനയാ
അങ്ങനെ ഉണ്ടല്ല ആ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആ അതാ ഒരുപാട് രാവിലെ ഇരുന്ന
ഉം
ഉ
വേറെന്താണ്
വേറെ നല്ല വിശേഷങ്ങള് സ്കൂള് തുറക്കാരായി പുസ്തകമൊക്കെ മേടിക്കണം രണ്ട മൂന്ന് ദിവസം കൂടെയല്ലേ ഉള്ളൂ ആദ്യം മുതല് ചെലവ് കിടക്ക കൊല്ലിയൂരി ചെലവാ
ആണല്ലേ
സ്കൂള് തുറക്കുമ്പോഴേ
ആ സ്കൂൾ തുറന്നഎത്ര പേരുണ്ട അവിടെ രണ്ടു പേരോ?
രണ്ടു പിള്ളേര്
ഓ അപ്പൊ രണ്ടു പേർക്കപ്പം
ആഹ നല്ല പൈസയാാവും അതിന്റെ കൂടുത്ത് പെരുന്നാൾ വന്ന് എല്ലാം കൂടെ നല്ല ചെലവാ പെരുന്നാള് നാളെ കഴിഞ്ഞു നാളെ മറ്റന്നാള് വ്യാഴായ്ച
ആഹഹ
മറ്റന്നാളാ പെരുന്നാള്
ആഹ
ഉം
അതുകൊണ്ട് പിന്നെ
അതെ അതെ അങ്ങനൊക്കെ തെളിഞ്ഞു നിന്നാ മതിയായിരുന്നു
ആഹ മതിയായിരുന്നു
ആ ഇന്നെന്തായാലും കുഴപ്പമില്ലാതെ നല്ലാ തെളിഞ്ഞ നിന്നു
ആഹ
ഇന്നലെ ഇവിടെയും ഇതുപോലെ ഒരുമാതിരി മഴയായിരുന്നു അത് കൊണ്ട് കിടക്കാൻ ഒരു ചെറിയ തണുപ്പുണ്ടായിരുന്നു
ആ
ചൂടാണെങ്കില് ഭയങ്കര ആവിയും. പുകയുന്ന ചൂടും കൊതുകും എന്നാ
ആ അങ്ങനെ പ്രശ്നംണ്ട്ല്ലേ
ആ അതാ കൊതുകല്ലേ ഏറ്റവും പാട്
അതെ കൊതുകാണീ ഒള്ള രോഗെല്ലാം ആ രോഗെല്ലാം പരത്തുന്നത്
ആ അതെ അതെ നമ്മള് പോലും അറിയേലാ കടിക്കുന്ന അത്രേം കടിയായിരുന്നു ചെറിയ വിന്ത് പോലത്തെരു സാധനോ ആ നി പണിയുണ്ടോ
ആ ഇനിയിപ്പം വൈട്ടത്തേക്കുള്ള പണിയുണ്ട് അതിനി കുറച്ചുകയ് ആ രാവുലത്തേക്കെ കഴിഞ്ഞു ചോറിരിപ്പണ്ട്നി കറിവെല്ലാം വൈട്ടത്തേക്കൂടെ വെക്കണം
ആ ഉച്ചയ്ക്ക് കറി വയ്ക്ക്ണേ കാണുവായിരിക്കും
ആ ഉച്ചക്ക് കറി വെക്ക്ണേ കാണത്തില്ല വൈട്ടത്തേക്ക് ആ ഇല്ല നമ്മള് വൈകിട്ട് ചെലപ്പോ ഇന്നിനി ചപ്പാത്തി ആക്കിയാലോന്നൊരിതുണ്ട് വൈട്ടത്തേക്ക്
ആ
അപ്പം പിന്നെ
കടേന്നൊന്നും മേടിക്കല്ലായിരിക്കും വൈട്ട്
കടയിൽന്ന് നാല്മണിക്ക് വാങ്ങിക്കും വൈട്ടത്തേന് വാങ്ങിക്കത്തില്ല നാല് മണിക്ക് വാങ്ങിക്കും
ആഹ് കടി എന്തേലും അല്ലെ
ആഹ് കടി എന്തേലും
ആഹ് ഉം കടിയൊന്നും ഉണ്ടാക്കൂല്ലേ
കടി ഇവിടെ വീട്ടിലങ്ങനെ നാലുമണിക്കടി ഉണ്ടാക്കത്തില്ല അല്ല പിന്നെ രാവിലെ വെക്കുന്നത് നാല് മണിക്ക് കഴിക്കും അല്ലാതെ ഇങ്ങനെ
ആഹ് ആഹ് ആഹ് പ്രത്യേകിച്ചൊന്നുല്ല ഉം പിന്നെ വേറെ ഇങ്ങനെ ഇരിക്കുന്നു
ഇപ്പൊ കടേലാണോ അപ്പൊ അത് വീട്ടീരുന്ന് തയ്ച്ചു കൊടുക്കുവാണോ അതോ
എനിക്ക് കടയായിര്ന്നു ഒരു മൂന്നാലഞ്ച് വർഷം കടയുണ്ടായ്രുന്നു അത് ആദ്യക്കെ വീട്ടിലായിരുന്നു അത് കടേലേന്ന് വെച്ച് കയ്ഞ്ഞാ അവിടെ നാം എന്റീ കടയുടെ നെല വെല്ലാം ഈ പൊട്ടാൻ തുടങ്ങിയേ നമുക്കീ മൊ മിഷീ ഷേൻലീ കറണ്ട് മീഷൈയ്നല്ലേ തയ്ക്കുന്നേ തയ്ക്കുമ്പോ എർ ർത്ത് വരും മഴക്കാലം ആകുമ്പം അയ്ന്റെ അടീക്കൂടെ ഇങ്ങനെ ഒറവയുണ്ട്
ആഹ്
ആ നിലത്തിന്റെ അടിക്കൂടെ ഒറവ് പോവുമ്പോ നമക്ക് കര കടയിലോട്ട് ആ മിഷേനി തൈക്കുമ്പം എർ ത്ത് വെരും
ആഹ്
കറണ്ട് വരുമ്പോ നമുക്ക് ഭയങ്കരം പാടാ അങ്ങനെ ആ കട ഞാൻ ഒഴിഞ്ഞു നമ്മുടെ വീടിന്റെ അടുത്തെന്നായിരുന്നു പിന്നെ അവര് വാടകേം കൂട്ടി നാലായിരം രൂപ അങ്ങാണ്ടാ വാടകാ നമ്മള് ചേർന്നപ്പോ രണ്ടായിരം ഒള്ളായ്രുന്നു
ആഹ്
ഏഴു വർഷത്തോളം നടത്തി പിന്നെ വീടും കടേം വലിയ വ്യത്യാസല്ല പിന്നെ ഞാനോർത്താ വാടക കൊടുക്കുന്ന പൈസണ്ടെങ്കി വീട്ടിൽരുന്നാ മതിയല്ലോ
ആഹ് അത് ശെരിയാ
ആഹ് പിന്നെ വേറൊരു പ്രയോജനം ഒണ്ട് കട തുടങ്ങിയത് കൊണ്ട് ആൾക്കാരൊക്കെ അറിയാൻ പറ്റി നമുക്ക് തയ്യല് കൂടുതല് കിട്ട ട്ടി അങ്ങനെ അവൊണ്ട് ഇപ്പൊ തയ്യല് വീട്ടില് നിന്നാലും ഉണ്ട് നമ്മ വീടുകളിലിരിക്കാ ക്കുമ്പം അങ്ങനെ ആർക്കും അറിയത്തില്ലല്ലൊ നമ്മള് തയ്ക്കുന്നുണ്ടോന്നും അറിയത്തില്ലല്ലോ
ആഹ് ബോർഡൊക്കെ വെക്കണം അല്ലേ പിന്നെ
ആഹ് അങ്ങനെ വെച്ചാലൊള്ളൂ ന്നെ റോഡ് സൈഡും അല്ല നമ്മളെ വീട് റോഡ്ന്നല്ല മെയിൻ റോഡല്ല പോക്കറ്റ് റോഡാ അന്നേരം ആഹ് കടയാവുമ്പോ എല്ലാർക്കും അറിയാവല്ലോ തയ് ക്കുന്നുണ്ടെന്നറിഞ്ഞറിഞ് അങ്ങനെ ഓരോരുത്തര് പറഞ്ഞു പറഞ്ഞു അങ്ങനെ തയ്യല് നല്ലാ കിട്ടി തുണിക്കച്ചോടോം എല്ലാം ഒണ്ടായിരുന്നു അശ്വനി തുണി നമുക്ക് കടം പോകും കടം പോയാ പിന്നെ പൈസ കിട്ടാനാ പാട്
ആഹ്
അതുകൊണ്ട് തുണിക്കച്ചവടം പതിയെ നിർത്തി
ആണല്ലേ
ആഹ് അങ്ങനെ തയ്യല് തന്നെ അഞ്ച് എട്ട് വർഷം ആയി തയ്ക്കാൻ തുടങ്ങിയിട്ട്
ആഹ്
ഇപ്പൊ പ്രായമാവും തോറും നമുക്കും പാടാ വീട്ടു ജോലിയും എല്ലാം കൂടെ ആവുമ്പഴേ
ആഹ്
വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് വേണ്ടേ ഇരിക്കാൻ
ആഹ്
ആ തയ്യലുണ്ട് കൊഴപ്പവില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്ക്ന്നുണ്ട്
ഉം അപ്പൊ ആ ഒരു പൈസക്ക് കുടുംബം ഇതാക്കാനുള്ള ഒരു ഇത് കിട്ട്ന്നുണ്ടോ
അതിനുള്ളെന്നും ഇല്ല നമ്മക്ക് എന്റെ എന്തെങ്കിലൊര് ഫോൺ റീചാർജെയ്യാ അങ്ങനെയൊക്കെള്ളൂ ആഹ് അല്ലാതെ വീട്ട് വീട്ടിലത്തേക്കൊന്നും കൊടുക്കേലാ
പ്പം ഷെയ്പടിക്കാനൊക്കെ എത്ര രൂപയാ
ഷെയ്പടിക്കുന്നതിനൊക്കെ എത്രേ ഇരുപത് രൂപ അത്രേള്ളൂ ആഹ് അവിടെയൊക്കെ ചുരിദാറൊക്കെ തയ്ക്കുന്നതിന് എന്താ വെല ആണോ ആഹ് ടോപ്പൊക്കെ ചുമ്മാ ചുരിദാറിന്റെ ടോപ്പ് അടിക്കുന്നേനോ ചുമ്മാ ടോപ്പ്
ടോപ്പടിക്കുന്നതിന് ആഹ് ഏ നാനൂറ്റി സംതിങ്ങാ
ആഹ് ആഹ് ലൈനിങ് ഇട്ടായിരിക്കും
അല്ല ലൈനിങ് ഇടാതെ ആഹ് ലൈനിങ് ഇട്ട് ലൈനിങ് ഇടാതെ മുന്നൂറ്റി സംതിങ് എന്നാലും മുന്നൂറ്റി അമ്പത് അല്ല ടോപ്പ് മാത്രം
ടോപ്പ് മാത്രം ലൈനിങ് ഇടാതെ
മുന്നൂറ്റി അമ്പത് എങ്ങാണ്ടാ ആഹ് ഇ അതാ പറഞ്ഞെ ഇവിടെ ഭയങ്കര
ആഹ് ഇവടെ നൂറ്റമ്പതേ ഒള്ളൂ ടോപ്പ് തയ്ക്കുന്നതിന് നൂറ്റമ്പതേ ഒള്ളൂ കടയാണെലും വീടാണെങ്കിലും
ആണോ ആഹ്
ആഹ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ അതെന്ത് കൂല്യാ നേറ്റിക്ക്യോ
നൈറ്റിക്കും ഇവടെ നല്ല റേറ്റാണ്
അതെലേ
ഉം ഇവിടെ ഭയങ്കര ഏ വെല കൂട്താ ഞാൻ കഴിഞ്ഞ ദിവസൊര് ടോപ്പിൻ്റെ സൈഡ് ഇച്ചിരി ഇച്ചിരിയേ ഒള്ളൂ ഇച്ചിരി ഒന്ന് അടിക്കാനായിട്ട് കൊണ്ടു കൊട്ത്ത് ഏ രണ്ട് രണ്ട് ടോപ്പ് കൊട്ത്തപ്പം ഏ നൂറ് രൂപ വാങ്ങിച്ച് ഇച്ചരീം സൈഡോന്ന് ഷ് ചെറ്തായിട്ട് അത് ഫുള്ള് അടിച്ചും ഇല്ല പിന്നെ ഞാൻ എന്തോ ചെയ്ത് ഞാൻ പറഞ്ഞു ഫുള്ളടിച്ചോളാൻ ആഹ് അല്ലെ പിന്നെ നമ്മള് വെറ്തെ എന്തിനാ പൈസ കൊട്ക്കുന്നെ
ഉം അതൊക്കെ ഭയങ്കര കൂട്തലാ അത്രയൊന്നുല്ല അയിന്റെ പകുതിയുടെ പകുതി ഒള്ളൂ നമ്മടെ ഇവിടെ
ആഹ് ഇവിടെ സ്ഥലത്തിന്റെ ആയിരിക്കും ചെല സ്ഥലങ്ങളിൽ അങ്ങനെയാണല്ലോ
ആഹ് ചെല സ്ഥലങ്ങളിൽ കൂടുതലാ അല്ലേ പിന്നെ ഈ കടകളിലൊക്കെ ആണെങ്കിലൊള്ളൂ തയ്യൽക്കൂലി കൂടുതലൊള്ളു ഓര് വാടക കൊട്ക്കുന്നോണ്ട് അങ്ങനെ ഒള്ളു എന്നാല് ഇത്രയൊന്നുല്ല ട്ടോ നമ്മടെ ഇവിടെ ലൈനിങ് ഇട്ടിട്ട് ചുരിദാറ് തയ്ക്കണെങ്കിൽ പാന്റും ടോപ്പും കൂടെ തയ്ച്ചാ തന്നെ നാനൂറ് രൂപാ ഒള്ളൂ
അയ്യോ ഇവിടെ ടോപ്പും പാൻും കൂടെ തയ്ക്കണെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണം
ആഹ് അതാ പറഞ്ഞത് ഇവടെ അത്ര ഒള്ളൂ
അഞ്ഞൂറിൽ കൂടുതലായാലേ ഒള്ളു
ആഹ് അതെ അതെ ഓരോ സ്ഥലത്ത് അടുത്ത് തയ്യൽ കടയൊക്കെ ഉണ്ടോ അതോ
തയ്യക്കട ഇവിടെന്ന് കൊറച്ച് പോണം
ആഹ്
ആഹ്
എന്നാലും കൂ ലാ
ഉം അതെ കൂട്തലാ നല്ലത് ഇവടെ
നമ്മള് തുണി എടുക്കുന്നേലും ആവും തയ്യൽക്കൂലി
മം അതെ
ആഹ് ഓരോടത്ത് ഒരേ രീതിയില്
അങ്ങനെ ചല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്
ആഹ് അതാ പാട് നമ്മക്ക് ഇവിടെ പിന്നെ മൊത്തത്തില് കുറവാ എല്ലാർക്കായ് നേറ്റിക്കൊക്കെയാണ് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ ഒക്കെ ഉള്ളൂ
ആഹ്
മപിന്നെ ഇതിലരു വേറൊരു കോള് വരുന്നുണ്ടേ
ആഹ് ശരി